ഹലോ എന്തൊക്കെ എന്താ സുഖാ
ഉം എന്താ പരിപാടി
പാത്രം കഴുകെന്നും കഴിഞ്ഞോ അന്റേത്
മറ്റ കഴിഞ്ഞില്ലേ ഭക്ഷണം കഴിച്ചികുലേ
ഉം ഭക്ഷണം കഴിച്ചു
ഉം
മക്കളോ
മക്കളൊക്കെ ഒറങ്ങി അന്റത് ഉറങ്ങീല്ലേ
ഉം ഓല് രണ്ടാളും ഉറങ്ങിക്കുണു ഇപ്പ നാളെ ക്ലാസ്സില്ലെ
ആ
ഉം നല്ല മഴയാണില്ലേ
ഉം ന്ന് നല്ല മഴെ
ഉം ഇപ്പളൊക്കെ ചാർന്ന്ണ്ടല്ലേ
ഉം
ഉം പഠിക്കാളാക്കെ പഠിച്ചോ
മക്കളല്ലേ ഉം പോസ്റ്റർ നിർമിക്കാണ്ടായിന്നല്ലോ ലഹരി വിരുദ്ധം ഇണ്ടാക്കിട്ടില്ല
ഞാനും ഉണ്ടാക്കിട്ടില്ല എന്നിട്ട് എപ്പളാങ്ങീ രാവിലെ ഒരു തിരക്കല്ലേക്കാനും
ആ എനിക്ക് കൊറച്ചൊരു ആശ്വാസം കിട്ടും അനക്ക് ഇങ്ങനെ പോവണ
ആ അതന്നെ ആ
ഓന് മദ്രസ വിട്ട് വന്നാലേ കൊറച്ച് നേരം ഉണ്ടാവുല്ലോ എട്ട് മണി ക്ക് വരുവല്ലോ
അപ്പൊ നോക്കിയാ മതീല്ലേ
നോക്കണം അപ്പോ വലിയ മോളുണ്ടാവൂല്ല അപ്പൊ
ഇക്ക് അങ്ങനത്തൊക്കെ പിരാന്താണ്.
പിരാന്ത് തന്നെയാണ് സംഗതി. എല്ലാ വർഷവും അത് ചെയ്ത് ചെയ്ത് മാടുത്തിക്കണ്
ഉം ചിത്രവൊക്കെ വരക്കേണ്ടി വരും.
ഉം ചിത്രവൊക്കെ വരക്കേണ്ടി വരും.
കലക്കി ഒഴിക്കുവോ
ഇതിന് വരണില്ലേ ക്വിസിന്റെ കൊസ്റ്റ്യൻസൊക്കെ വി ട്ടന്നൊക്കെ വേണ്ടി
അതൊക്കെ സാലു പഠിച്ചോ
ഓന് പഠിച്ചിട്ടൊന്നും ഇല്ല ഇന്നലെ ഇന്ന് ഇന്ന് രാവിലെ ഞാൻ കൊറച്ചൊന്ന് ഇങ്ങനെ നോക്കി. ഒപ്പം ഇരുന്നങ്ങാണ്ട് വായിച്ച് കൊടുത്തീനു കിട്ടണോന്നൂല്ല കേക്കാ. സംഗതികളല്ലേ കൊറച്ചിങ്ങനെ എഴുതൊന്നും വേണ്ട പഠിച്ചാ മതി എഴുതേണ്ട മറ്റേതാണ് വേറെ കോർച് ജികെ കൊസ്ട്യൻസ് കൊടുത്തിക്കണ് ജികെ ചോദ്യ വേറെ വിട്ട്ക്കണ് അതാണ്
ആ ആ മറ്റെ പ്രിന്റല്ലാതെ എഴുതി കാണ്ട് വിട്ടിക്കണ്.
ആഹ് ആഹ്
ഉം അതോള
പിന്നെ വൺ വൺവേഡ് അങ്ങനെ എന്തോ ഒന്നും കൂടിണ്ടല്ലോ.
മൾട്ടിപ്പൽ ചോയിസാ
ആങ്കറൊക്കെ വൺ വേഡ് വൺ അങ്ങനെന്തോ ഒന്നും കൂടിണ്ട്
അതിന് ഓലതൊക്കെ നോക്കാനാവുമ്പത്തന് ഓൽക്ക് ഒറക്കം വരല് തുടങ്ങും. എന്നിട്ട് പ്പ സ്കൂളിട്ട് വന്നാ കൊറച്ചേരം നോക്കും.
ന്ന് നോക്കീന്നോ
ഇന്ന് കൊറച്ചേരം നോക്കിന്ന് വന്നേക്കന്നെ അപ്പത്തിനാ പിന്നെ വന്നത് സിഞ്ചു അപ്പൊ അതിന് പഠിച്ചുന്ന ആരെലും കണ്ടാ പിന്നെ ഓൽ ക്ക് ശ്രദ്ധ പോയില്ലേ അങ്ങനെ
ഇന്ന് മക്കള് അങ്ങോട്ട് പോര് ആന്ന് പറഞ്ഞങ്ങാട്ട് പോന്നീനല്ലോ. ഓല് ചായടിച്ചാണ് പർണങ്ങാണ്ട് പിന്നെ എങ്ങോട്ട് തന്നെ പോന്നു. ഓല് ചാമ്പക്കൊക്കെ പറിച്ച് ആഹ്
അയിന് ഓല് സെക്കൻഡറി ഇപ്പായതൊണ്ടേ വന്നങ്ങട് കേറ്കാണ്. നീന് കുളിച്ചിട്ടൊന്നുംണ്ടായി
ഓള് എങ്ങനേണ്. മെ ഇന്റെ മകള് എന്താ ഏഹ് സ മ മറ്റോന്ട് വന്ന അപ്പൊ ആഹ് എന്താ നീനുന്റെ അടുത്ത് കോട്ടെ പറഞ്ഞി പോവലാണ് പോരലാണ്.
ആര് ആഹ് ലിയ.
ലിയേ ലിയേം മിയേം
ആഹ് ഞ്ഞോൾ പറഞ്ഞു ഇഞ്ചേ ക്കും ഇന്റെ കുളിയൊക്കെ കഴിഞ്ഞിക്ക്ണു പർഞ്ഞു.
ഉമ് ഉമ് ഒക്കെ കഴിച്ചും അപ്പത്തിന് വേഗം അതൊക്കെ കഴിച്ചലാണ്.
ഉമ് പക്ഷെ അപ്പത്തിനു ഞങ്ങള് നേരെ വൈകീട്ടല്ലേ എത്ത അപ്പൊരു എടങ്ങാറാണേനോ. അല്ല പിന്നെ മാർഗം ല്ല ഇന്നൊക്കെ ആതി എട്ട് മണി ആയപ്പത്തിനെ ഉറങ്ങീക്ക്ണു.
ആഹ് ഏഹ് ഇപ്പൊ വേഗം ഉറക്കായി അല്ലെങ്കി ഓല് ഉറങ്ങല് ഇല്ലല്ലോ
അല്ലെങ്കി ഉറങ്ങല്ലില്ല ഓൽതെ വിശ്വസിക്കാൻ പറ്റൂല
ഉമ്
ഇന്ന് പാണ്ടിക്കാട്ട് പോണം വിചാരിച്ചിനൂ
ഏഹ് എന്തേയിപ്പോ പർച്ചേസ് ഉണ്ടോ
ഈ കൊട വാങ്ങാനൊക്കെ വിചാരിച്ചു
വെയ്യാണെങ്കിലേ കൊടൊക്കെ സ്ഥിരം കയ്യിൽ വാണ്ടി വരും
ഞാനാണ്ടി
എങ്ങനെ ക്ലിയർ ഇല്ലല്ലോ
ഇന്നലെ കുഞ്ഞിപ്പ ഞാന് ഡിഗ്രിക്ക് പോയപ്പളെ വാങ്ങിയ കൊ തയ്നു അത് രണ്ട് രണ്ട് ഇത് ഉമ് കൊറച്ച് നിന്ന്ക്ക്ണു എന്ത്യാ
ഞാന് ഇന്റത് കഴിഞ്ഞ വർഷം വാങ്ങിയത അധികം ഉപയെച്ചിറ്റില്ല
ആഹ് പോണോണ്ട് ക്ലാസിന് പോകോണ്ട് ഇഞ്ഞി അനക്ക് ഉപയോഗം ഇണ്ടാവും ഏഹ് ആക്കിയോ
ബുധനായ്ച്ചും വ്യാഴായ്ച്ചെ ആ ക്കി ന്നി വര്ന ബുധനായ്ച പോണം
ആഹ് ഇനിത്തെ ബുധനായ് ച അല്ലെ
മം
ഉം നിങ്ങള് വള്ളൊക്കെ കുപ്പിലാക്കിക്വോ
രാത്രിയോ ചെലേദോസം അല്ലെങ്കി ഇന്നൊക്കെ ഓള് ഏഹ് മദ്രാസക്ക് പോയപ്പോ എന്റെടുത്ത് തന്നെക്യാര്ന്ന് കുപ്പി വരുമ്പത്തിന്ക്കെ ആക്യെക്ക്ട്ടോറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ ആ ഒരു സമയത്തില് ആക്യെക്കും ഓല് രണ്ടാളും പോയ ടൈമില്ലേ
അപ്പൊ ആക്കിയെക്കും
ആഹ് അപ്പൊരു ഒഴിവുണ്ടാവും ഇത് ഓലെ പിന്നാലേ ഇങ്ങനെ ഒ നിക്കുമ്പളല്ലേ
ഒയ് വില്ലാത്ത പോലെ ആവ അത് ശരിയ നാളെന്താ രാവിലെ കടി
നാളെ ദോശാ അനക്കോ
സെയിം
ഏഹ് കൊറച്ച് തോന ഇണ്ട് തോന്ന്ണ്ട് ഞാനേടി ഈ പുട്ടൊക്കെ അതിക്ക് കൂട്ടലുണ്ടേ ഇന്ന് പുട്ടേയിനു അരക്കുമ്പോ ആഹ് അരക്കുമ്പോ പുട്ട് ബാക്കി ഇണ്ടെങ്കില് എന്താ കടി ബാക്കിയുള്ളെന്ന് ച്ചാല് അത് അയിക്ക് കൂട്ടി അരച്ചാ മതി
അത് ചെയ്യലാവൂലേ? ഉം മയം കിട്ടാപ്പം ചോറ് ചോ ഏഹ് ചോറിന് പകരം
ആഹ് ഞാനിന്ന് വറ്റ് ചേർത്തിട്ടില്ല ചോ ചോ ഞാനെന്നെ ചെയ്തതാണ് ഇതിങ്ങനെ ബാക്കിയാകുമ്പോ ഇത് കളയണ്ടല്ലോന്ന് വിചാരിച്ചിട്ടേ ഒരു ദിവസം ചേർത്ത് നോക്കി എന്തേലും മിസ്റ്റേക്ക് വെരുണുണ്ടോ അപ്പൊ ഒന്നുല്ല കൊഴപ്പൊന്നുല്ല സ് സാധാരണ പോലെ അരച്ചു ഉം ഇപ്പോ ഈ പുട്ട് ട്ടിലും ഞമ്മള് വറ്റ് കൂട്ടിട്ടാണല്ലോ അരക്കണത് പുട്ട് പുട്ട് മറ്റേ പോലെ ഉഷാറാണ് ട്ടോ എന്താ വെള്ളാന്നും കൂട്ട് ട്ടാതെ വറ്റ് മാത്രം അടിച്ചിട്ട് പിന്നെ ഉം എന്താ നനച്ചിട്ട് ഒന്ന് ജസ്റ്റ് നനച്ചൊടുത്തിട്ട് പൊ പൊടി നനച്ചിട്ടേ അതോണ്ട് നനച്ചിട്ട് പിന്നെ ആഹ് ആഹ് ജാറിലന്നെ ഇട്ട്ങ്ങാണ്ട് ഒന്നങ്ങട് ക്രഷ് ചെയ്തെടുത്താല് നല്ല ഉഷാറാ ഞമ്മ മുള് വാങ്ങണ അജ്മി പുട്ടുപൊടില്ലേ അതേ പോലെ നല്ലൊരു ഫൈന് നല്ലൊരു സോഫ്റ്റ് അയിനെ തൊടാന്
ആഹ് ആഹ്
അജ്മിന്റെ അത്രയും കൂടി ഹാഡ് അല്ലാതെ ആഹ് നല്ല സോഫ്റ്റ് ഇന്നൊക്കെ ഞാൻ അങ്ങനെ ചുട്ടത്
അത് ശരി ഏതാ
ഇത് വെള്ളം കൂട്ടിയാല് ഇജ് വെള്ളം കൂട്ടിയിറ്റാണോ വറ്റ് അര
ഉണ്ട്.
ഏഹ് ജീവിച്ച് പോണ്ടേ.
ഞാന് വള്ളം കൂട്ടലില്ല.
അങ്ങേ
പിന്നെ എന്തൊക്കെ ഇന്നട്ട് ഏഹ് ഏഹ് വള്ളം കൂട്ടാതേണ് അരക്കല്. തോന വള്ളം കൂട്ടലില്ല.
ഏഹ് തുള്ളിയറ്റിക്കോ
തുള്ളി ചെൽപ്പൊ അതുംല്ല. പശേ ഇജ്ജ് പർഞ്ഞ പോലെ മിക്സിയില ട്ച്ചൊലൊന്നുല്ല.
ഏഹ് മിക്സീൽ അടിച്ചാല് ആ കട്ടയൊണ്ട്വിടെ ശരിയാവൊടി.
ഞാനേ ഗൾഫിലായന്ന് അവ്ടൊരു താത്ത അങ്ങനെ കാര്ണ കണ്ടിന്നുട്ടോ. ഇതു ഞാന ങ്ങനെ ആക്കിയപ്പം പിന്നെ പൊടി അവ് നനവ് ഏറിയിട്ടേക്കാരം.
നനവ് ഏറിയിട്ടാണ് ആഹ് ഏറിട്ടാണ്. നനവ് പാകാവുമ്പോ നല്ല സ് സോഫ്റ്റ് ആയി വര്ന്ന്ണ്ട്.
ഇയ്യെങ്ങനെ പ്പൻക്കങ്ങനെ മൻസ്സിലായെ?
ഞാനൊന്നും കൂടി പൊടിട്ട്ങ്ങാണ്ട് നോക്കി. ഒക്കെ ടെസ്റ്റ്കളാണല്ലോ. ആഹ് നമ്മള് നമ്മള് ഒറ്റക്ക് നമ്മുടെ ഇഷ്ട ത്തിന് ആഹ് ആഹ് എന്തും ചെയ്യാലോ മക്കളല്ലേ കയി ക്കാനുള്ളൂ. വേറെ കാര്യപ്പെട്ട ആഹ് കാര്യപ്പെട്ട ആൾക്കാരൊന്നും കഴിക്കാലല്ലോ അതുകൊണ്ട് ഈ ടെസ്റ്റുകൾ ഇങ്ങനെ ചെയ്തോക്കും
പല പരീക്ഷണങ്ങളും ചെയ്തു നോക്കുന്നറയാം
പരീക്ഷണങ്ങളൊക്കെ വിജയിച്ചിട്ടൊള്ളൂ
ഏഹ് കേട്ടെ ഇനിയും ഇനിയും വിജയിക്കട്ടേന്ന് പറയാം
വിജയിക്കട്ടെ ഇന്ന് കളിണ്ടല്ലോ ബ്രസീൽന്റെ ഉം പാത്രം കഴുകല് കഴിഞ്ഞു
സ്റ്റാറ്റസ് കണ്ടു ഉ എപ്പഴാണ ന്നിട്ട്
പത്തരക്കണേ
ഏ പോയിക്കണോ
പോയിട്ടില്ല പോകും പോകും
ഉം എന്ന ഓകേ ട്ടാ
ആ ഓക്കെ എന്നാൽ